മ്പോ
എന്തക്കെ വരുന്നു
ഓ പകല് കറക്കൊക്കെയ ഉള്ള പരിപാടി നോക്കവാ
ആണോ
മ് എന്താ പരിപാടി കഴിഞ്ഞി ഇവളെ ഓഹ് ഒന്നും പറയണ്ട ഞായറാഴ്ച്ച മൊത്തത്തില്ലെലും ഒരു
ആണ്അലെ ജോലി മ്മ് ജോലികൂടി പോന്നോണ്ട് ഞായറാഴ്ച്ച മാത്രഅല്ലെ ഒഴിവുള്ളുലെ
അതെ അതെ അതെ
എനിക്കും അതെ ഞായറാഴ്ച്ച മാ ഉള്ളു അന്ന് വേണം എല്ലാ എ- എ ടു ഇസിർഡ് കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ
അതെ അതെ സത്യം
ഈ ജോലിക്ക് പോവത്തോർക്ക് സുഖല്ലേ
ആ അത് തന്നെ ജോലിക്ക് പോവത്തോർക്ക് ഞായറായഴ്‌ച്ച എങ്ങോട്ടേലും പോറത്ത് പോണോന്ന് ആണ് പക്ഷെ ജോലി ക്ക് പോന്നോർക്ക് ഞായറാഴ്ച്ച പോറത്ത് പോവാൻ സമയല്ലാ വീട്ടിലെ പണികൾ തീർത്തിട്ട് പോർത്തൊട്ട് പോവൻ സമയല്ലല്ലോ
അതെ ജോലിക്ക് പോകുന്നോര് വിചാരിക്കും ജോലിക്ക് പോകാതെ വീ വീട്ടിൽഇരിക്കുന്നെ ആയിരിക്കും നല്ലത് ന്ന് വെറുതെ ഇരിക്കുമ്പം ഇക്കും ഈശ്വര ഒരു ജോലിയെങ്കിലും കി ട്ടിര്ന്നെങ്കിൽന്ന്
ഈ അത് സത്യണ് ഓഹ് പോകുന്നവർക്ക് അയിന്റെ ക്ഷീണം പോവാത്തവർക്ക് അയിന്റെ ക്ഷീണം
അതെ എന്തുകൊണ്ടും പോകുന്ന ജോലി ഒരു ജോലി ഉള്ളതല്ലേ നല്ലത്
അത് സത്യാ ഒരു സ്വന്തം കാലില് നിക്കാലോ
അതെ ജീവിതത്തില് തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും.
ഇം
തിരക്കിനോട് കൂടി നമ്മളെ കൂടി കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ വേറെ ആര്ടേം സഹായം ഇല്ലാതെ കൈ നീട്ടാതെ
അതെ അതെ അതെ അവനവന്റെ കാര്യത്തിന് എന്തെങ്കിലും ഉണ്ടെ അ ജോലിയൊക്കെ ഇണ്ടെങ്കിലേ അവനവന്റെ കാര്യത്തിനെ കെട്ടിയോൻമാരടെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ.
അതെ അതു അല്ല മ റ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ഒരു വെല ഇണ്ടാവും
നിക്കുന്നില്ല ജോലിക്ക് പോകുന്നൂന്ന് പറയുമ്പ
ആ വീട്ടിലെക്കാര്യോം ജോലി എല്ലാം കൂടി നോക്കുന്നൂന്ന് പറയു പ്പഴെ
ഇഹ് ഇഹ് ഇഹ് ശെരിക്കും പറഞ്ഞ് കഴിഞ്ഞാ സ്ത്രീകള് മൂന്ന് ഷിഫ്റ്റ് അല്ലേ ഒന്ന് ര രാവിലെ എണീ ട്ട് വീട്ടിലെ പണി അതിന്റെ ബാക്കി കാര്യങ്ങള്. രണ്ടാമത്തത് ഓഫീസി പോയിട്ട് അതിന്റെ ജോലിക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങള്. മൂന്നാമത് പിന്നെ ഉച്ച വൈകുന്നേരം വീട്ടി വന്നിട്ട് വീട്ടിലെ കാര്യങ്ങള്. അതാണ് എന്നിട്ടും എന്താ പറയാ ഒരു ആ പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ പരിഗണിക്കുന്നവരിണ്ടടാ ചില സ്ഥലങ്ങളിലൊന്നും ചെ പ് പരിഗണിക്കില്ല എന്താ പര് അവക്കെന്താപണി ഓഫീസിപോയി വെറുതെ ഇരിക്കുന്നു. ഏഹ് വൈന്നേരം തിരിച്ച് വരുന്നു. ഇവിടെ എന്താ പണി ഇച്ചിരി അടുക്കളേല് ചോറും കറിയും ഇണ്ടാക്കുന്നതോ എന്ന് ചോദിക്കും.
ആഹ് എല്ലാരും ഇങ്ങനതന്നയാണ് ല്ലേന്നാണ് അവരുടെക്കെ ചിന്ത
ആഹ ക്ഷെ അത് ഓരോത്തരുടെ മൈന്റ് ആ ട്ടോ കാരണച്ചാ ചെലേആൾക്കാർക്ക് ഇതെല്ലാംകൊ ക്ക മെയിന്റെയിൻ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും ചെലര് വീട്ട്ലെ കാര്യങ്ങള് എന്താ ബുദ്ധിമുട്ട് ഓർത്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോ എന്താ പറയാ ആ ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് അറിയില്ലാന്നെ ചിലര് പക്ഷെ സപ്പോർട്ട് ചെയ്യുട്ടോ ചില ആണുങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന
ഇത് ബാക്കിയുള്ള ഇരിക്കുന്നത് ഇതിന് മാത്രം ഇത്രതിനെന്താ പണിയ്ള്ളത് പക്ഷെ ഈ ജോലി വീട്ടിലെ ജോലി മാത്രല്ല ഇ കുട്ടികളും കൂടി ഉണ്ടെങ്കില് അവരേയും കൂടി കാര്യങ്ങൾ നോക്കണ്ടേ
അതെ അതെ അതിഇപ്പോസ്ത്രീകൾക്ക് സ്ത്രീകൾ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്തെല്ലാം ഇത്ണ്ട് ഇപ്പൊ ഓരോ കുടുംബശത്രീകൾ വഴിയാണെങ്കിലും ഓരോ എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിലിന്റെ കാര്യങ്ങള് ഏർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നില്ലേ എന്തോരം ലോണുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ട് കൊണ്ട്വരാൻ വേണ്ടിയിട്ട് ഇപ്പ തന്നെ നമക്ക് ഇവിടെത്തന്നെ ആണെങ്കില് എത്ര മറ്റേ സ്ത്രീക ഹോട്ടലുകൾ ആഹ ഇഷ്ടം പോലെ സ്ത്രീകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ വനിത മിസ് യെസ് വനിതാ മെസ്സ് ഇഷ്ടം പോലെ വനിതാ മെസ്സുകള് അതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് പിന്നെ ഈ വനിതകളുടെ തന്നെ ഈ ചായയും കടി മാത്രം കൊടുക്ക ക്കുന്ന കടകളില്ലേ ആ അതായത് പല അതായത് ചായക്കടി പലഹാരങ്ങള് യാവിയിൽ വേവിച്ച പലഹാരങ്ങള് സാനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ഏ കുറേ സ്ത്രീകൾ അങ്ങനെയിണ്ട് പിന്നെ പ്രൊഡക്റ്റുകള് നമ്മളീ ച്ച എന്താ പറയാ ചക്ക കൊണ്ടുള്ള പ്രൊഡക്ട് മറ്റേ പൊടി മ് പൊടി ഐറ്റംസ് അതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് അപ്പൊ എല്ലാ മേഗ അച്ചാറുകള് ആ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്വയം സംരംഭം ചെയ്യുന്ന സ്ത്രീകളുഉണ്ട് പിന്നെ തയ്യൽ യൂണിറ്റുകള് തുണിക്കടകള്
തയ്യൽ യൂണിറ്റ് വെച്ച്ണ്ടെങ്കിലിപ്പം ഫാഷൻ ഡിസൈനിങ്ങക്കെ ഇപ്പ വീട്ടിലിരുന്നെന്യ അല്ലോ യൂട്യൂബ് കാണ പഠിക്കാ വീട്ടിലിരുന്ന്
പഠിക്ക അതല്ല ഇന്ന് ഇന്നലെ ഉ ഇന്നലെ നമ്മ മ്മൾടെ കുടുംബശ്രീയൂനിറ്റില് ഏഹ് അതായത് സീഡിയസ്സിന്റെ യൂണിറ്റിലേക്ക് ഗ്രൂപ്പിലിടേണ്ട മെസേജാണ് ആഹ്‌ മറ്റൊരു മ്മ് സങ്ക ഒരുസങ്ക നയും കൂടി കൂടിട്ട് അവർക്ക് ഈ സ്ത്രീകൾക്ക് അതായത് പതിനെട്ട് വയസ് തൊട്ട് മുപ്പത്തഞ്ച് വയസ് വരെയുള്ള സ്ത്രീകൾക്ക് മൊബൈൽ റിപ്പയറിങ്‌ ഫ്രീആയിട്ട് കോഴ്സ് കൊടു ഇരുപത്തിഞ്ച് ദിവസത്തെ കോഴ്സ് ക്ലാസ്സ് ഫ്രീ കോഴ്സ് ആ പിന്നെ സർക്കാർ സർട്ടിഫിക്കറ്റ് മതിലോ? അത് വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു കട ന്നാലും അതൊക്കെ ഇപ്പൊ ഫ്രീയാ പക്ഷെ എന്താ പറയാ ചെല സ്ത്രീ വീട്ടിരിക്കുന്ന വെറുതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളിനോടൊക്കെ ചോദിച്ചപ്പഴ്ത്തേക്ക് അവർക്ക് പോവാൻ മടി. അതായത് ദൂരം കൂടുതലാകൂലും അടുത്തടുത്ത് കിട്ടുകാണെങ്കി പോകാം എന്ന് പറഞ്ഞൂന്നു അപ്പൊ അതിന്റെ കോർഡിനേറ്റർ ആ അതെ അതെ അതിന്റെ കോർഡിനേറ്റർ കുട്ടി ഇന്നലെ അ എന്നെ എ അടുത്ത് വന്നുട്ടോ വന്നിട്ട് ആ കുട്ടി ഇങ്ങനെ എന്നോട് സംസാരിച്ചു. ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞടാ ഞങ്ങളുടെ ഇങ്ങനെ സി ഡി എസ് ഗ്രൂപ്പിൽ സാധനം വന്നിരുന്നു അപ്പ എന്നോട് പറഞ്ഞ ഞാൻ പോയി അവരെ സി ഡി എസ് വരെ കണ്ടായിരുന്നു ചേച്ചി ആരെലും ഉണ്ടെങ്കിൽ പറയട്ടോ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉപകാരപ്പെടാ ഇല്ലെന്ന് അപ്പൊ ഞാൻ ആഹ്. അതായത് ആൺകുട്ടികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ജോലിയില് നമുക്ക് സ്ത്രീകൾക്ക് സമൂഹത്തിലുണ്ട്.
ഉണ്ട് ചെയ്യ മനോഭാവം കൂടി വേണം വെറുതെ ഇത് കൊടുത്തൊരു കാര്യം ഇല്ലല്ലോ.
ആ അതെ അതെ ഇത് പഠിച്ചെടുത്തിട്ട് നമുക്ക് അത് അങ്ങനെ ഒരു യൂണിറ്റ് അതല്ല ഒരു കോഴ്സ് കഴിഞ്ഞതാണെങ്കിൽ ഇപ്പൊ നമ്മള് സ്വയം തൊഴിലിന് വേണ്ടിട്ട് കുടുംബശ്രീയിലുള്ള അംഗങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ മക്കളൊക്കെ ആണെങ്കില് സ്വയം തൊഴിലിന് അപേക്ഷ വെച്ചാല് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും.
ആഹ്. ആൾക്കാര് പുറം രാജ്യത്തേക്ക് ഇസ്രായേലിലേക്ക് ആയിട്ട് പോകുന്നുണ്ടല്ലോ.
ആ അതുണ്ട്. ഇവിടെങ്ങും ആരും ഇല്ലല്ലോ സ്വയം തൊഴിലിന് വേണ്ടി അത് അതൊന്ന് എന്തന്ന് വെച്ചാൽ നമുക്കിവിടെ സാലറി കുറവ് പിന്നെ വർദ്ധിച്ച് വരുന്ന ചെിലവുകൾ ഓരോ ദിവസവും
ഉം
സ്കൂള് വർദ്ധിക്കല്ലേ പിന്നെ കുട്ടികളുടെ പഠിപ്പ് ഇതെല്ലാം നോക്കുമ്പം സ്ത്രീകൾ പൊതുവേ എല്ലാരും തന്നെ പുറത്തോട്ട് പോകുന്നവരാ അതാമ്പം നല്ലൊരു ലക്ഷം രൂപ എവിടെുന്നെങ്കിലും നമ്മള് എന്താ പറയാ വായ്പ വാങ്ങി പോയാലും ലോൺ എടുത്ത പോയാലും മാസം ഒന്ന് ഒന്നര രണ്ട് ലക്ഷം ആയിരംരൂപ കിട്ടുമ്പോഴത്തേക്കും ആയില്ലേ കുറച്ച നാൾ കൊണ്ട് അവരുടെ കടവം വീട്ടി ബാക്കി എല്ലാ കാര്യങ്ങളും നടത്താൻ രണ്ടു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ മാസം എന്താ പറയാ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഹൈ സാലറിൽ നമുക്ക് ഇവിടെ ജോലി കിട്ടുന്നില്ല ആല്ല ആഹ് ആഹ് നഴ്സിങ് ഒക്കെ പഠിച്ച് ഇറങ്ങുന്ന കുട്ടി കുട്ടികളൊക്കെ ആണെങ്കി പോലും കണ്ടോ പ്രൈവറ്റ് മേഖലകളിലൊക്കെ ജോലിക്ക് നിക്കുമ്പോഴത്തേക്കും ചെറിയ സാലറിക്കല്ലേ എല്ലാരും നിക്കുന്നെ എവിടെയാ വലിയ സാലറി കൊടുക്കുന്ന അപ്പൊ അതൊക്കെ നോക്കുമ്പോ ഒരു പരിധി വരെ സ്ത്രീകളും ഉണ്ടാവില്ല കുട്ടികളും ഉണ്ടാവില്ല പുരുന്മാരും ഉണ്ടാവില്ല എല്ലാ മേഖലകളിലും എല്ലാരും
ഇപ്പൊ സാലറിന്ന് പറയുന്നത് ചേച്ചി സാലറി പറയുന്നത് പിന് പിന്നെ ഇതാണല്ലോ എന്താ പറയാ ഇപ്പൊ ഒരു ടാർഗറ്റ് ബേസ്ഡ് ആണല്ലോ ഇപ്പം
ആശ്ശോ അത് സത്യാ നമ്മള് നമ്മള് കഷ് ഷ്ടപ്പെട്ടൊരു ജോലിക്ക് കേറിന്ന് വിചാരിക്ക് അവടെ ചെന്ന് കഴിഞ്ഞാ അവരൊര് ഡേയ്സ്ഡ് സാലറി പ റയും ഇനിയത് കൂ കൂട്ടി കിട്ടണെങ്കില് ടാർജറ്റ് അച്ചീവ് ചെയ്യണം അതിന് എന്തെല്ലാം ക ണ്ട് പിടിക്കണം അപ്പൊ നമക്ക് എ എട്ട് മണിക്കൂറ് ഏഴ് മണിക്കൂറ് എട്ട് മണിക്കൂറ് ജോലി എന്നുള്ളത് ചെലപ്പോ അതില് കൂടുതലായി പോവും എന്നെച്ചാ വീട്ടി വന്നിരുന്നി ട്ട് പിന്നേം ഈ ടാർജെറ്റ് തെകക്കാൻ വേണ്ടിയിട്ട് വീ ട്ടി വന്നിരുന്നിട്ട് ഈ വർക്കല്ലേ അപ്പം എവിടെയാ ടൈം കിട്ടാ കിട്ടില്ല അത് ഓവർ, ഓവർ വർക്കാണ് അപ്പഴാണ് നമക്ക് എല്ലാർക്കും എന്താ പറയാ റിലേറ്റീവ്സ്നോക്കെ ആണെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളും കൂടുന്നതും വീട്ടീന്ന് സ സപ്പോർട്ടില്ലെങ്കി പറയണ്ട
ആഹ്
ഉം അതാണ് അവസ്ഥ കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് എല്ലാ മേഖലകളിലുണ്ട് എല്ലാ മേഖലകളിലും ഉണ്ട് പിന്നെ സ്ത്രീകൾക്ക് പൊതുവെ മറ്റുള്ളവരേക്കാളും നോക്കുമ്പം സ്ത്രീകൾക്ക് പൊതുവെ സാലറി കൊറവണല്ലോ എല്ലാ അല്ലേ ഫോൺ വെച്ച് വർക്കേയ്യുന്ന ഒരേ ഒരേ ഫീൽഡില് വർക്കെയുന്നവരാണെങ്കി പോലും ഏഹ് സാലറി പൊ തുവെ സ്ത്രീകൾക്ക് കൊറവും പുരുഷന്മാർക്ക് കൂടുതലും ആണ് എല്ലാ മേഖലകളിലും
ആഹ്
ഞാൻ അത് അതെന്താ അങ്ങനെ ഒരേ ഒരേ അതായത് ഒരേ പ്രൊഫാഷനില് ഇള്ളെ ഒരേ കോഴ്സ് പഠി ച്ചെ ആ അങ്ങനെയാണ് വരുന്നെ. ഒരു എല്ലാത്തിനും ഒരു ബേസിക് സാലറി വരെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള കഷ്ടപ്പാടെല്ലാം ഒരു പോലെ തന്നെയല്ലേ.
ഒരുപോലെയാണ്
പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി എല്ലാ എല്ലാ മേഖലകളിലും ഒന്നും കൂടി വൃത്തിയായിട്ട് ജോലി ചെയ്യുന്ന ഏ മേഖലകൾ നിന്ന് ലേഡീസ് പൊതുവെ ജെന്റ്സും ലേഡീസും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മേഖലകൾലും ഒന്നും കൂടി വൃത്തിക്ക് ജോലി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീകളാണ്.
അതെ
ആഹ് അവര് മറ്റേ പുരുഷന്മാർക്ക് പിന്നെ എവിടെ വേണെങ്കിലും ഇറങ്ങി പോകാന്നൊരു ഇതുണ്ട് ഇത് നമ്മൾ കേറി കൈഞ്ഞാ വൈന്നേരം ഇ ഇറങ്ങുന്നത് വരെയായിരിക്കും നമ്മുടെ ടൈം. അയിന്റെ ഇടക്ക് ഒന്ന് അവനവന്റെ കാര്യത്തിന് ഒന്ന് നോക്ക പറഞ്ഞ ഒരു സമയം ട്ടമില്ല എന്നുള്ളതാണ് സത്യം. മ്മ്
അങ്ങനെയാ അതിപ്പോ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ഒരു സ്ഥലത്ത് മാത്രായിട്ടല്ല.
ആ ആ എല്ലാ സ്ഥലത്തുണ്ട് എല്ലാടുത്തുണ്ട്.
ഇപ്പ പഠിക്കാനും ആരും ഇരിക്കുന്നില്ലല്ലോ ജോലിക്കായിട്ടാണല്ലോ ഇപ്പ എല്ലാർടെയും നെട്ടോട്ടന്ന് പറയുന്നത് ഇപ്പ ഇപ്പ ഈ വെക്കേഷൻ ടൈമിലാണെങ്കിൽ പോലും നോക്കിക്കെ ഒന്ന് ടൗൺലെ ക്കെറങ്ങിയാല് പ്ലസ്റ്റു കഴിഞ്ഞ പത്താം ക്ലാസ് കഴിഞ്ഞെക്കെ പിള്ളേര് എന്തോരം പിള്ളേരാ ആ വർക്കിന് കേറിയേക്കുന്നെ
അതുണ്ട് അതുണ്ട് അതുണ്ട് പാർട്ട് ടൈം ഒക്കെ ആയി ട്ടൊക്കെ ഇഷ്ടംപോലും കുട്ടികളുണ്ട്
ഇഷ്ടംപോല പിള്ളേരുണ്ട് ഒന്നും വീട്ടിലി ക്കുന്നില്ലല്ലോ
മ്മ് മ് എന്നാ ശെരി അതെ എന്ന ശരീടാ വെച്ചോ ഞാൻ വിളിക്കാം
ആഹ് ശെരി